ആഹ സുഖായിട്ടിരിക്കുന്നു നല്ല വിശേഷം സുഖമായിട്ടിരിക്കുന്നു ആ
ഉം പിള്ളേരും കുടുംബമൊക്കെ എങ്ങനെ പോകുന്നു
ആ എല്ലാരും കൊഴപ്പമില്ല എല്ലാരും എന്താ പറയാ സ്കൂളിലൊക്കെ പോയി വന്നു ജോലിക്ക് പോയി ജോലിക്കൊക്കെ പോയി വന്നു ഇപ്പ എല്ലാരും ഒരു ആ ഒരു സന്തോഷത്തിനൊക്കെ ഇരിക്ക്ണു എല്ലാരും ഒരുമിച്ചക്കെ ഇരിക്കണായിരുന്നു അങ്ങനെട്ടക്കെ തറമ്മൽ ഇരിക്കണമായിരുന്നു ആഹ്
എന്തായി പിന്നെ ഒരു ഹാപ്പിനെസ്സ് കുറവ് പോലെ എന്താണ് ആ
ഏ കൊഴപ്പൊന്നുല്ല സന്തോഷായിട്ടൊക്കെയി രിക്കുന്നു ഇപ്പൊ സന്തൊ അതെ അതെ അതെ അതെ ആ ആഹ് സന്തോഷം ഉണ്ടെങ്കില്
അതെ സന്തോഷഉണ്ടെങ്കിലേ എല്ലാം നമുക്കായി ഒത്തു വരും നമ്മള് സന്തോഷിച്ച് നമ്മള് ഉത്തരവാദിത്തം നമ്മള് സന്തോഷിക്കണ്ടന്നുള്ളത് ബക്കരടത്ര വല്ല അതാണ് അതാണ് മൈൻഡില കൾ ഓരോരുത്തരുടെ വിചാരം അയ്യോ അങ്ങേര് എന്നോട് അതേ ആര്യ അ അദ്ദേഹം എന്നോട് അയാൾ എന്നോട് അവള് എന്നോട് അങ്ങനെ കാണിച്ചു അയിന് സങ്കടപ്പെട്ട്- ത്തിരിക്കേണ്ട ഒരാവശ്യം നമുക്കില്ല നമ്മളെ സന്തോഷം നമ്മള് ഉണ്ടാക്കുന്നതാണ്
അതെ അതെ ആ വേറെ ആർക്കും നമുക്ക് ആർക്ക് നമുക്ക് സന്തോഷം ഒന്നുതരാൻ പറ്റൂല്ല
ഇല്ലാ അത് തെറ്റിദ്ധാരന്നാണ് സ്പെൻഡ് ചെയ്ത് നമ്മള് സന്തോഷിക്ക എന്ന് പറയുന്നത് അതാണ് അല്ലീ മക്കള് നമുക്ക് സന്തോഷം- തരും അച്ഛനും അമ്മയും - സന്തോഷം തരും അങ്ങനെയൊന്നുവില്ല നമ്മുടെ സന്തോഷവും ദുഃഖവുമൊക്കെ ഉണ്ടാക്കു അ നമ്മളന്നി അപ്പം ഒരാള് സങ്കടപടു ത്തുമ്പത്തേക്കും അയാളു കാരണം സങ്കടപ്പെട്ടോന്നും പറഞ്ഞ് വെഷമിച്ചിരിക്കുമ്പോ ആ സങ്കടപ്പെടുത്തിയാൾക്കൊരു പ്രശ്നോം ഉണ്ടാവത്തില്ല അവര് കൂളായിട്ട് നടക്കും പക്ഷെ നമുക്കായിരിക്കും ആ വേദന ഉണ്ടാവുക പക്ഷെ എന്തെങ്കിലും കാര്യോണ്ടോ ഒരു കാര്യോവില്ല
ശരിയാണ് നമ്മളിപ്പോ ആരെങ്കിലും എന്തെലുവൊരു കാര്യം കേ കേ കേട്ടുകഴിയുമ്പോ അയാളങ്ങനെ പറഞ്ഞല്ലോ അങ്ങനെ പറഞ്ഞല്ലോ ഒരു പത്ത് പ്രാവശ്യം നമ്മള് മനസിലിട്ട് ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച്
നമ്മുടെ ആ എന്ന അതൊരു കാര്യോവില്ല
അത് എല്ലാരുടെ ഒരു അ കുറവാണത് എല്ലാർക്കും അങ്ങനൊരു ഇതുണ്ടല്ലോ അങ്ങനത്തൊരു പ്രശ്നം ഇപ്പം എന്താപറയണെ ചെളി ചെളിക്കുണ്ടയില് വളരുന്ന താമരയാണ് താ മണ്ണടിയിൽ നിറച്ചു ചെളി യായിരിക്കും പക്ഷെ താമര വിരിഞ്ഞുനിക്കുമ്പം അതിന് പത്തരമാറ്റു ഭംഗിയാണ് അതേപോലെ തന്നെ ചിലപ്പോ നമ്മൾ ജീവിക്കുന്ന സാഹചര്യം കുറെ ദുരിതപ്പെട്ട വിഷം പിടിച്ചതൊക്കെയാരിക്കും വച്ചെ പക്ഷെ അവിടെന്നും ഇതുപോലെ ഒരു താമ്പരപ്പൂവിന്റെ പോലെ തന്നെ വിടർന്ന് സന്തോഷം നിൽക്കാനായിട്ട് സാധിക്കണം ആ സന്തോഷം നമുക്ക് നമുക്ക് അനുഭവിക്കാൻ പറ്റും അതുപോലെ തന്നെ കാണുന്ന ആൾക്കും അതൊരു സന്തോഷം അതൊരു നല്ലൊരു ആ ഒരു സന്തോഷം അനുഭവിക്കാൻ സാധിക്കും
അതെ അതെ ശരിയാണ് ചേച്ചി പറഞ്ഞത് സന്തോഷം പല വിധത്തിലെ നമുക്കതെ ഏ ണ്ടിയതെല്ലങ്കിൽ നമുക്ക് ലഭിക്കും നമ്മളതു ചെയ് വിചാരിച്ചാ അത് പാട്ടിക്കാടാവാം ആ വെ വെറുതെ ഇരിച്ചലാ തെ വെറുതെ ഇരിക്കുന്നതിലുള്ള സന്തോഷം കിട്ടുന്നുവരുണ്ട്
ആ ആഹ ആ അതെെ അതെ അതെ ആ അതായത് ഇപ്പോ നമ്മളുടെ സന്തോഷം നമ്മ നമ്മളെ തന്നെ കണ്ടെത്ത എന്നുള്ളതല്ലേ
ഉം അതെ അതെ നമ്മളെ തന്നെ കണ്ടെത്തണം നമ്മൾ ആരണ്ട് കണ്ടാദരിക്കണ ഏറ്റവും നല്ലത് അങ്ങനെ അവരു ഡിപെൻഡ് ചെയ്യലെ ആണെങ്കിൽ അതുപോലത്തെ ഒരു പക്ഷേ ആയിരിക്കണം നമ്മളോ ഓപ്പോസിറ്റടെ ഹ ഹ അതെ അത് വേറെ
എല്ലാം തികന്ന ഒരാള അതെ എല്ലാം തികഞ്ഞ ഒരാൾന്ന് പറഞ്ഞ ദൈവം മാത്രേ ഉള്ളൂ. മനുഷ്യർക്ക്ന്ന് പറഞാ കുറേ കുറവുകളും
അതെ എപ്പോഴും ഒരുപോലെ നമ്മള് തന്നെ ആരും ഒരുപോലെ ഇരിക്കത്തില്ല. അതായത് നമ്മടെ സന്തോഷം നമ്മൾ എടുത്താൽ നമക്ക് ബാക്കിയുള്ളവർക്ക് ഒന്നും കൊടുക്കാൻ പ വരൂല. നമ്മളെ ഡിപ്പെൻഡറ് ചെയ്ത് ആരും ഇരുന്നിട്ട് കാര്യ
അതെല്ലെ ഇപ്പൊ എന്താണ് ന എന്റെ ഉള്ളില് സ് സന്തോഷവും സമാധാനം ഉണ്ടെങ്കില് ഞാൻ ചെല്ലന സ്ഥലത്തും എനിക്ക് ആ സന്തോഷവും സമാധാനവും കൊടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ എന്റെ ഉള്ളിൽ ദേഷ്യവും അസൂയയും വെറുപ്പൊക്കെ ആണെങ്കിൽ നമ്മൾ എവിടെ ചെന്നാലും എനിക്ക് അതെല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ.
അതെ.
അതെ അപ്പൊ എപ്പോഴും നമ്മളൊരു ഏ എപ്പോഴൊരു അത് നല്ല കാര്യങ്ങൾ ചിന്തിക്കാം.
ഉം ഉം ഹ ഹ അതെ അതെ എന്ന അങ്ങനെ ചിന്തിക്ക എപ്പോഴും പോസിറ്റീവ ആയിട്ട് ഇരിക്കയാ നെഗറ്റീവ് ഉണ്ടാവും അ സ്വാഭാവികമാണ് പക്ഷെ കൂടുതലും നമ്മളൊരു പുതിയ അല്ലെങ്കിൽ ന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്കും പോസിറ്റീവ് ആയിട്ട് ഇരുന്ന നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും മുതൽ അവൾ ചെയ ചെ പോയ ആ ഒരു അറ്റ്മോസ്ഫിയറും പോ പോസിറ്റീവ് ആയിട്ട് തന്നെ ഇരിക്കും ചിലര് വരുമ്പോ നമ്മ പറയുലെ ദൈ തും നെഗറ്റീവ് അടിച്ച് വരുന്നുണ്ട്.
അതന്നെ പോയി ഇനി എപ്പഴാ പോണടെ അതെ അതെ ചേലര് വരുമ്പ രണ്ടു ദിവസം ഇപ്പൊ ജോലിക്ക് രണ്ടു ദിവസം വന്നില്ലെങ്കിൽ ഹോ എന്തൊരുരാശ്വാസം വന്നില്ലില്ലന്ന് ഓർ വരണ കാണുമ്പോ ഹോ ദൈവമേ ഇന്ന് വര്ണിണ്ട് ഇന്നത്തെ ദിവസം പോയി.
അതെ.
ഒക്കെ നമ്മുടെ ഉള്ളിലുള്ളതാണ്.
ആഹ്, നമ്മള്, അതെ, നമ്മളെ, ഉള്ളില്, അവരെ, കുറിച്ച്
ച ആഹ ചെലപ്പ ഇയാളുടെ ഭാഗത്ത് - ത്ത് നമ്മ ചിന്തിമ്പോ ചിലപ്പോഅയാൾക്ക് വീട്ടില് കൊറെേ ബുദ്ധിമുട്ടുകള് വിഷമതകളൊക്കെ ഉണ്ടാള്ളത് കൊണ്ടായിരിക്കും അയാള് അങ്ങനെ പെരുമാറാലെ അങ്ങനുള്ളള്ള സംസാരിക്ക അ നമ്മള് പക്ഷെ എല്ലാർക്കൊന്നും പറ്റില്ല അങ്ങനെ
അതാണ് ന മനുഷ്യ
ട്ടുളള
നമുക്കാണെങ്കിൽ മൂഡ്സിൻസ് അനുസരിച്ച് മാറികൊണ്ടിരിക്കും
അത് തന്നെ നല്ലത നള നമ്മളെ കുറിച്ച്റ്റ മറ്റുള്ളവര് പറയാവെ അങ്ങനെ എന്റെ ദൈവമേ ഇന്നലെ കണ്ട തണല്ലല്ലേ പിന്നെ ചെല സംഭവങ്ങളോട് നമ്മള് നമ്മുടെ പ്രതികരണം പോലെ ഇരിക്കട്ടൊ ചില കാര്യങ്ങള്
ഉം
സംഭവങ്ങള് അതിൻ്റകുടെ നമ്മുടെ ചില സംഭവങ്ങൾ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമാവും ആ അല്ലെങ്കിപ്പോ വിഷമി വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഒരു തമാശ നമുക്ക് ഇഷ്ടമാവൂില്ല അങ്ങനെ വരൂല്ലേ അല്ലെങ്കിൽ ചെല അല്ലെങ്കിൽ ചിലപ്പോ നമ്മ നല്ല സന്തോഷിച്ചിക്കുന്ന സമയത്ത് എന്തൊക്കെ തമാശ പറഞ്ഞാലും അല്ലെങ്കിൽ എന്തൊക്കെ ആ വിഷമപ്പിക്കുന്ന സംസാരം നമുക്കൊക്കെ കാണ ചിരിക്കും ഒരു പ്രശ്നവുമല്ല
അതെ
അങ്ങനെ വരാ പിന്നെ എന്നിട്ടെങ്കില് നമുക്ക് അതെല്ലെ പിന്നെ നമുക്ക് മ്ക്ക് സന്തോഷം കട്ടാത്ത നമ്മടെ വീട്ടിൽ തന്നെയൊക്കെ നമ്മളുടെ കുട്ടി മക്കളോടൊപ്പം ഇരിക്കുമ്പോ ആ നമുക്കതൊരു സന്തോഷമാണ് നമ്മളുടെ ഭർത്താവിന്റെ ഒക്കെ ഇരിക്കുമ്പോ അത് അവിടെയൊക്കെ നമ്മളുടെ സന്തോഷം നമ്മൾ കണ്ടെത്താനായിട്ട് നമുക്ക് പറ്റണം അല്ലെങ്കിൽ ചിലവരി ഇങ്ങനെ അകത്ത് അകത്തള്ളവരോട് സന്തോഷം ഉണ്ടാവില്ല അല്ലെങ്കിൽ കൂടെ ജീവിക്കുന്നവര കൂടെ സന്തോഷം ഉണ്ടാവില്ല പുറത്ത് കൂട്ടുകാരായിട്ട അറ ഫോണില് സംസാരിക്കണം അങ്ങനെ സന്തോഷം കണ്ട കണ്ടെത്തണവരുണ്ട് പക്ഷെ അത് ഒരു ചീത്ത ഒരു നല്ല കാര്യമല്ല അത്
അല്ലല്ല
ആ അല്ല
പരിധി വര ഉണ്ടാവത്തുള്ളൂ പിന്നീടത് അത് ഉടനീളം ഉണ്ടാവ ത്തില്ല പിന്നെ ഓരോരുത്തരുടെ മാനസികാവസ്ഥനുസ നുസരിച്ചാരിക്കും അവരത് ചിന്തിക്കുന്നത് പലർക്കും പല സിറ്റുവേഷൻസാരിക്കും ആരി- െ നമ്മള് കുറവും കൂടുതലും പറയാനൻ പറ്റത്തില്ല പക്ഷെ അത് പിന്നീട് ഒരു കിടം വരുമ്പോഴത്തേക്ക പിന്നീട് ഒരു ഇടം വരുമ്പോഴ്തെക്കു അത് തെറ്റായിട്ട് തന്നെ മാറുംഅത് അപ്പോഴായിരിക്ക ഇത് വേണ്ടായിരുന്നു എന്ന് ചിന്തിക്ക ുന്നത് അതാണ്വി പ്രശ്നം വരുന്നത് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വിളിക്ക്പോഴോ ങ്കി ആ മെസ്സേജ ഒക്കെ അയക്കുമ്പോഴൊന്നും വിചാരിക്കത്തില്ല അതെന്താ ശരിയാാണ് നമ്മ വിരിക്കും അങ്ങനെയ ഞാനിങ്ങന ആയതുക കൊണ്ട് ഞാനങ്ങനെ ചെയ്യുന്നു
ആഹ് ആ് ആ പിന്നീട് നമ്മക്ക് എന്തായ ഉം ഉ ഉ നമ്മുക്ക്നെ തിരിച്ച്
തലമുറകൾക്കും പറ്റുന്ന ഒരു തെറ്റാണോ വലിയത്
അതെ അതെ ആ വീട്ടിലിപ്പോ അപ്പനുമ്മയും അനിയത്തിയും ചേട്ടനൊക്കെ ഉണ്ടെങ്കിൽ അവരോട് സംസാരിക്കാണ്ട്ഒരു മൂലക്ക പോയി ഇരുന്ന് ഫോണിൽ പോയി ഇരുന്ന് എന്തെങ്കിലുമ ഒക്കെ കുത്തി കുറിച്ച് അവരിക്കുമേ സേജൊക്കെ അയച്ച് ആയിരിക്കുമ്പോ അവർക്കൊരു സുഖം പക്ഷെ അവർ അവരുടെ യഥാർത്ഥ ആ ജീവിതം അവരുടെ നഷ്ടപ്പെട്ടു പോകും
ആ ശരിയാണ്
ആ യഥാർത്ഥ സന്തോഷം നഷ്ടപ്പെട്ടു
ഉം നമ്മ കൂടുതലും ഫാമിലിയായിട്ടു എപ്പോഴും ഇരിക്കാൻ നോക്കുക അവരായിട്ട് സ്പെൻറ്റ് ചെയ്യാൻ നോക്കുക ജസ്റ്റ് എങ്കുലും മക്കളായിട്ടെങ്കിലും എല്ലാവരും ഇപ്പൊ വിദേശ നാടുകളെ പോലെ നമ്മുടെ ഇപ്പ നാടുകളും മാറിക്കൊണ്ടിരിക്കുന്നത് വിദേശ നാടുകൾ നമ്മുടെ നാട് പോലെ മാറിക്കൊണ്ടിരിക്കുന്ന അവരും ഫാമിലഓറിയൻ്റടായിട്ടിരിക്കുന്നു നമ്മ നമ്മള് അതിൽ നിന്ന് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മുടെ ഏ ജനറേഷ എന്ന് പറയുമ്പോത്തേക്കും ഇനി വരുമായിരിക്കും ന എൻ പിടി സേർ പറയാൻ പറ്റത്തില്ല ഓരോരുത്തര് തിരിഞ് തിരിഞ് അത് മനസ്സാക്കി വരണം നമുക്ക് പിള്ളേരെ പിടിച്ചു നിർത്താനൊന്നും പറ
ആ അതെയതെ അതെ പക്ഷെ അതിൻ്റെ ഒരു ഭാഗായിട്ട് എല്ലാ സ്കൂളുകളിലും പാഠ്യ വിഷയങ്ങളൊക്കെ അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ എങ്ങനെ കൂട്ടായി അമ്മയെ കുറിച്ചൊക്കെ പറയണ്ല്ലോ അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് ആ അവരുടൊരു ചിന്ത നമുക്ക് കൊണ്ടരാന് സാധിക്കും പിന്നെ പ്രവർത്തിക്കേണ്ടത് പുതിയാൾ ണ്ടരാണല്ലോ
അതെയതെ ആ പ്രവത്തിക്കേണ്ടത് മ്മ് പ്പോ പറഞ്ഞുകൊടു ക്കാനെ പറ്റത്തുള്ളൂ പക്ഷേ അത് മൻസ് സ്സിലാക്കാനുള്ള ഒരു ഇതുകൂടി പിള്ളേർ വേണം അതാണ് പറഞ്ഞു കൊടുത്തിട്ടും കാര്യല്ല അവർക്ക് പ്രാർത്ഥിക്കാൻ മാത്രം ടൈം അല്ലെങ്കിൽ അത് സിറ്റുവേഷനും സ്കൂളുകളിൽ ഉണ്ടാക്കികൊടു താ അലെയിൻ നല്ലതായിരിക്കും ഇപ്പഴത്തെ പിള്ളേർക്ക് പലർക്കും ഓക്കെ എ നമ്മടെ കാലഘട്ടത്തെ പോലല്ല നമ്മളൊരാളും പെണ്ണും അങ്ങനെ ഇങ്ങനെയൊക്കെയാണെങ്കിലും കൊറച്ച് ഡിസ്റ്റൻസൊ സൊണ്ടാരുന്നു ഇപ്പങ്ങനില്ല അന്നത്തെപോലെ വ്യത്യാസങ്ങളൊന്ന്ല്ല ആര് ആരോട് സംസാരിക്കാം. നമ്മളതൻസര്ച്ചാ കാണല് ഇപ്പോ ആണായാലും ഓര് ഫ്രണ്ട്സാണ് നമ്മ വേറെ തരത്തിൽ വേറെ തരത്തി കാണുന്നി ല്ല പക്ഷേ പിന്നീട് അന്നെ തെറ്റായി മാറുമ്പോളുള്ളൊരു പ്രശ്നം അവിടെയിരുന്നിട്ട് അത് പിള്ളേർക്ക് മനസ്സിലാക്കാ നും അതിനൊന്നും പോവാതിരിക്കാനും പറ്റട്ടെ എന്ന് ഒള്ളൊരു ഇതേ ഉള്ളൂ. അതിലുള്ളൊ കോളേജിത്തെ സ്കൂളുകളിൽ അവര് കൊടുത്താ ഇങ്ങനെയാ ണ്. എല്ലാർക്കും എല്ലാ അറിയാം നമ്മളെ പോലല്ല. നമ്മള് എ എല്ലാം ഇപ്പ ഒരു കൊറച്ച് ആയിട്ടുള്ളു എല്ലാം അറിഞ്ഞു തൊടങ്ങിയിട്ട് പ നമ്മടെ മക്കളന്ന് പറഞ്ഞ ഇപ്പഴെ എല്ലാം അറിഞ്ഞു വന്നെ മ ക്കളാണ്
അതെ അതെ ആഹ് അതെ ആഹ് എ എല്ലാ എല്ലാ തിനെ കുറിച്ചൊക്കെ അ അറിയാൻ പറ്റും എല്ലാ കാര്യങ്ങളെയും കുറിച്ച് പക്ഷേ അത്യാവശ്യമുള്ള കാര്യങ്ങള് ചിലപ്പോൾ പലപ്പോഴും അത് വിട്ടുപോവുകയും ചെയ്യും അതാണ് വേറൊരു പ്രശ്നായിട്ട് വരണത്
ഉം ചേച്ചി ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ ഞാനിപ്പ വിളി വിളിക്കാവേ
ആഹ് ശരി ശരി ഓക്കെ ശരി ആഹ് ഓക്കെ